അലോ..
എന്തൊക്കെയ വിശേഷം.
സുഖായിട്ട് പോണു. എന്താ അവിടത്തെ വിശേഷം.
യ കുടി ഒക്കെ കഴിഞ്ഞോ?
ചായകുടീ. കഴിഞ്ഞിട്ടില്ല ഇപ്പം വൈകുന്നേരം ആഹ്. അസർ ബാങ്ക് കൊടുക്കാനാവുന്നുള്ളു
ആഹ് ഇവിടെയും നല്ല വിശേഷം തന്നെ
അ ആഹ്
ഉം
എന്താവിടെ മഴൊക്കെണ്ടോ
മഴക്കാറ്ണ്ട്പ്പോ ഇന്ന് രാവിൽ വിലെ നല്ല മഴയുണ്ടായി അത് കഴിഞ്ഞ് വെയില് കണ്ടു അപ്പൊ ഞാൻ കൊറ അലക്കാന് ടുത്തു. ജീൻസും അതും ഇതൊക്കെ അലക് അലക്കാനൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോ മഴക്കാർ വെച്ച് പിന്നെ വെയിലില്ല മഴയും പെയ്തിട്ട് ല്ല ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം
ആഹ് മഴക്കാലത്ത് അങ്ങനെയാണ് ഡ്രസ്സ് പുറത്തിട്ട് പോകാൻ പറ്റൂല കാത്തിരിക്കണം
നോക്കിയിരിക്കണം ജനാലയുടെ അരികിന്ന് മാറുന്നില്ല അവിടെ മഴയുണ്ടോ
ഇബടെ പ്പ മഴയങ്ങ്ചെറുതായിട്ട് ഇടിയുണ്ട്ഹ് ചെറുതായിട്ടേ ഉള്ളു മഴയാ അങ്ങനെയില്ല ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ
ഉം
ഇന്ന് രാവിലെ ഒന്നും പെയ്തിട്ടില്ല ഇന്നിപ്പം ചെറുതായിട്ട് വരുന്നുണ്ട് പ്പം ഉം പിന്നെ ന്തൊക്കെയുണ്ട്
വേറെന്താ
ഉം
ഇന്ന് എന്താ കറി എന്തായിരുന്നു ഉച്ചയ്ക്ക്
കറീ ചെരങ്ങ നിങ്ങൾക്കെന്താ
ഇവിടെ മീൻ
ആഹ് ആഹ്
എനിക്കൊരു മോളുണ്ട് യു കെ ജി പഠിക്കണ്
ആ ആഹ്
ആഹ് അവൾ അവളെ അവളുടെ ക്ലേ അവളിവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനപ്പോ അതെടുത്തിട്ട് അവളുടെ തന്നെ ടോയുടെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പരത്തി അത് തിരി ച്ച് പഴയ പോലെ ആക്കാൻ മറന്നുപോയി ആള് വന്ന ഉടനെ അത് നോക്കി അവള് വെച്ചതുപോലെ അല്ലാതെ കണ്ടതിന്റെ ബഹളവാണ് രണ്ടിടി കൊണ്ട് ഉം
അത് വാങ്ങേണ്ടേക്കെ വാങ്ങേണ്ടി വരും
ആഹ് രണ്ടിടി ഒരു ചവിട്ടും കിട്ടി കൊറേ സോറി ക്ക പറഞ്ഞുഅന്നാലേ ആള് കോംപ്രമൈസ് ആവാൻ ഇച്ചിരി പാടാ
ആഹ് ആഹ് ആഹ് വീട്ടില് ഒറ്റക്കാണോ വേറെ ആരെെങ്കിലും ഉണ്ടോ
വേറെ ഇവിടെ വാപ്പായും ഉമ്മായും ഞാനും ഹസ്ബൻഡും മോളും ആഹ് എല്ലാരും ജോലിക്ക് പോയി ഇപ്പ ഞാനും മോളും മാത്രേ ഉള്ളൂ
ആഹ് വാപ്പയും ഉമ്മയും പോയി ജോലിക്ക് പോകുവോ
ജോലിക്ക് പോകും വാപ്പാ റെയിൽവേയിൽ ജോലിയാ ഹസ്ബൻഡ് പ്രിന്ററിന്റെ ക്കെ സെയിൽസും സർവെയ്യും
ആഹ് ആഹ്
ആഹ് ഉമ്മ സ്കൂളിൽ വർക്ക്യ്യാണ് ഓഫീസ് സ്റ്റാഫണ് ബാപ്പ റെയിൽവേയിലെ മെക്കാനിക് ആണ്
ആഹ് ആഹ് ആഹ്ഇയാള് വർക്കൊന്നും ചെയ്യുന്നില്ലേ
ഞാൻ ചെയ്തിരുന്നു പിന്നെ പ്രഗ്നന്റ് ആയപ്പോത്തേക്കും നിർത്തി പിന്നെ പോയിട്ടില്ല
വർകെയ്യാ എന്ത് വർക്കാ ചെയ്തിരുന്നെ
ഞാനൊരു ഐ ടി ഫേമില് ടീം ലീഡർ ആയിട്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ ജോലി ഡിഗ്രി കഴിഞ് റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന സമയത്ത് പ്പ ജോലിക്ക് കയറിയതാണ് ആഹ് പിന്നെ പിന്നെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പഴത്തേക്കും പി ജിക്ക് പോണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കയറിയത് പക്ഷെ ഏ ഞാൻ റിസൾട്ട് വരാൻ വൈകി ഒരു മൂന്നാല് മാസം പിടിച്ചു അപ്പോഴത്തേക്ക് ശമ്പളംൊക്കെ കിട്ടി തുടങ്ങിയപ്പോഴത്തേക് അതങ് രസം പിടിച്ചു പോയി പിന്നെ പി ജിക്ക് ഒന്നും പോയില്ല
ആഹ് ആഹ്
ഉം
അതങ്ങനെ തന്നെയായിരിക്കും ക്യാഷ് കിട്ടുന്ന കാണുമ്പോ പിന്നെ നമ്മക്ക് അതാണ് ആയിരിക്ക വലത് ഉം
ആഹ് പിന്നെ വീട്ടില് പ പറഞ്ഞു നീ പഠിക്കാൻ പോണില്ലേ ഞ ഞമ് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടൊക്കെ എഴുതാന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ എഴുതിയില്ല
ആ ആ അത് തുടർന്ന് കൊണ്ടു പോണംന്നെ അങ്ങനെ ചെയ്യും സ്റ്റോപ്പ് ചെയ്ത അവിടെ സ്റ്റോപ്പവും
ആഹ് അഹ് അന്നേരം പിന്നെ അതിന്റേതായ ഒരു ഇതൊന്നും തോന്നിയൊന്നുല്ല പിന്നെ ഇപ്പോ നിർത്തി കഴിഞ്ഞപ്പോത്തേക്കും ജോലി നിർത്തി കഴിഞ്ഞിട്ട് ഇപ്പ നോ ക്കുപോ ഇപ്പൊ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒന്നും മാർക്കും പോരാ
മണ്ടല്ലേ ഇപ്പ പി ജി വണല്ലേ
പി ജി വേണം
ആ ഇപ്പൊ അതാണ് ഡിഗ്രിക്ക് കൂടെയാണല്ലോ ഇപ്പൊ പി എ ജി ചെയ്യുന്നത് നാല് വർഷ ഷാണലോപ്പം
നാലായോ
ആ നാല് ആ നാല് വർഷം ഒരു വർഷം പി ജി ആണ് പിന്നെ കഴിഞ്ഞിട്ടരു വർഷം കൂട പി ജി വണ പറഞ്ഞു
ഇപ്പോഴത്തെ പുതിയതൊന്നും അറയിൂ ഞാൻപിന്ന ഇനിയിപ്പോ എന്തായാലും തുടർന്ന് പഠിക്കാനുള്ള പ്ലാൻന്നില്ലത കാരണം ആ ഭാഗത്തേക്ക് നോക്കാറില്ല
ആ ആ അല്ലാ ഡിസ്റ്റന്റെ ആയി ഇപ്പോഴും ചെയ്തു കൂടെ ഡിസ്റ്റൻആയി ഇപ്പോഴും ചെയ്തു കൂടെ പറയാ
ഇപ്പ എന്റെ ടച്ചൊക്കെ വിട്ടുപോയി
ആഹ്
ആഹ ഡിഗ്രി കഴിഞ്ഞിട്ട് കൊറെ കൊല്ലായി ഞൻ രണ്ടായിരത്തി പത്തിൽ പാസഔട്ട് രണ്ടായിരത്തിപ പത്തിൽ പാസ് ഔട്ട് ആയതാണ് ഇനിയിപ്പ ആഹ എന്റെ എല്ലാ ടച്ചും വിട്ടുപോയി പഠിച്ചത് എന്താന്ന് പോലും ഒരു ഓർമ്മയില്ല.
അത് തുടർന്ന് പോകണം എന്നാലേ അതരു ശരിയാവുള്ളു അല്ലെങ്കിൽ അത് സ്റ്റോപ്പ ആായ ആ ആ
ഞാൻ ഡിസ്റ്റന്റ് ആയിട്ട് എഴുത എന്ന് പറഞ്ഞപ്പോ വീട്ടുകാർ ഓക്കെ പറഞ്ഞു പിന്നെ അത് അങ്ങനെ അങ്ങ്
ആഹ ആ ആഹ പിന്നെന്തൊക്കെയ വീട്ടില് കൃഷിയൊക്കെണ്ട കൃഷ ചെയ്യാ ആളില്ലല്ലോല്ലേ ഒക്കെ ജോലി പോകുന്നവരായണ്ട്.
വീട്ടിൽ ചെറിയ രീതിയിലുണ്ട് കൃഷിന്ന് പറയാനായിട്ടില്ല. ആ മുരിങ്ങ, പപ്പായ- മോളക് പിന്നെ വേപ്പല അങ്ങനത്തെ കൊച് കൊച് തൊക്കെ. വിടെ രാവിലെ വാപ്പ നനക്കും ഉമ്മ നനക്കും എന്റെ കൈ ശരിയല്ല അതായത് ഞാന് എന്തെങ്കിലും നട്ട അതും മോളക്കും മോളക്കും പിന്നെ കരിഞ്ഞു വാടി പോകും.
കരിഞ്ഞു പോകും, നനച്ചാലും അങ്ങനെ തന്നെ!
ക്ക് ഏയ്.
നനച്ചാ നനച്ചാർ അങ്ങനെയല്ല. ഞാൻ എനിക്ക് പൊതുവെ ഇങ്ങനെ കൃ കൃഷീിനോട് താല്പര്യം ഇല്ലാത്ത കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോകലില്ല. അപ്പൊ പിന്നെ അങ്ങനെ മറന്ന പോവും അപ്പൊ എന്നെ ഏൽപ്പിച്ച് കഴിഞ്ഞും വെച്ച് പറയുംഏ് അവളെഏൽപ്പിച്ചച്ച് കഴിഞ്ഞാൽ പിന്നെ ചെടി വാടി കരിഞ്ഞു പോകും അതിനെക്കാളും വര ഞങ്ങള് ചെയ്യുന്നത
ആഹ് അത് ശരിയാ മഴയാവുമ്പോ അതിന്റെ ആവശ്യ ല്ലല്ലോ.
ആഹ് അപ്പൊ അവര് തന്നെ ചെയ്യും.
ചെടിയൊക്കെ ണ്ടോ വീട്ടില്?
തേക്ക് പോകലി
ആഹ് ചെടിയൊക്കെ ഉണ്ടോ വീട്ടില്? ഹലോ ഹലോ! ഹലോ! ഹലോ!